ആഹ് കേൾക്കാം കേൾക്കാം.
ആഹ് എന്തെടുക്കുവായിരുന്നു.
ഞാനിങ്ങനെ റീൽസ് കണ്ടൊണ്ടിരിക്കുയായിരുന്നു.
അതെയോ മഴയൊക്കെയല്ലേ.
അതെ..
ആഹ് ഇവിടെയും വെറുതെ ഇങ്ങെനെ ഇരിക്യാണ്.
ആഹ് മഴയത്ത് എന്താണ് താങ്കൾ പരിവാടി.
പ്രത്യേകച്ച് പരിപാടി ഒന്നും മില്ലാ സമങ്ങളാണ് നമുക്ക് സിനിമകൾ ഓരോ ചിത്രങ്ങൾ കാണൻ ആഗ്രഹം.. താങ്കൾ അങ്ങനെ വല്ലാം കാണാറു താല്പര്യപ്പെടുന്നുണ്ടോ.
ആഹ് ഇണ്ട് ഇണ്ട് ഇണ്ട് താങ്കൾക്ക് മറ്റേ ഈ പഴയ സിനിമയാണോ ഇപ്പഴത്തെ സിനിമയാണോ ഇഷ്ടം.
അങ്ങനെ പറയുകയാണെങ്കിൽ ആഹ് ഒര് ആഹ് അ പഴയതും അല്ല പുതിയതുംല്ല ഏ മദ്യ ചെ എടെലുള്ള സിനിമകളുണ്ടല്ലോ ഒരു. ഇടക്കാലത്ത് എറങ്ങിയ മീശമാധവൻ. നന്ദൻ അങ്ങനത്തെ പോലുള്ള സിനിമകൾ കുറച്ചു കൂടെ കാണാൻ എനിക്കിഷ്ടം.
ആഹ് ആഹ്
അവിടോ എങ്ങനത്തെ താ ചെ ചിത്രങ്ങളാണ് കാണാൻ താല്പര്യപ്പെടുന്നെ
ഈ ദൃശ്യൊക്കെയാണ് ദൃശ്യൊക്കെ എന്ത് നല്ല സിനിമയാല്ലേ. ദൃശ്യം ടു വിനെ ക്കാളും ദൃ ശ്യിം ഏക ദേശം. ത്രീ ദൃശ്യം ടു ആഹ് ദൃശ്യം ത്രീനേക്കാളിലും ദൃശ്യം ടൂ വണും ഒക്കെ നല്ലായിരുന്നു.
അതെ അതെ ഒരു കുറ്റനുഷ ചിത്രം പോലെയല്ലേ അത് പ്പം നമുക്ക് ഒട്ടും ആകാംക്ഷയോടെയല്ലേ നമ്മള് കാ കണ്ടു തീർക്കുന്നത്.. ഇപ്പൊ അടുത്തത് എന്താണ് അവസാനം എന്തായിത്തീരുമെന്നൊരു നമുക്കൊ ആകാംക്ഷ ഇണ്ടല്ലോ.. അതുപോലെല്ലേ ആഹ് ഒരു ചിത്രം എടുത്തിരിക്കുന്നത് അതേ രീതിയിലല്ലേ..
അതെ തീർച്ചായയും തീർച്ചയായും.
അതെ പ്രധാനമായിട്ടും പ്രധാന കഥാപാത്രംടെ ആഹ് എല്ല എല്ലാവരുടെയും പ്രിയങ്കരനായ ലാലേട്ടൻ നെല്ലേ.. പിന്നെ അത് പിന്നെ വിജയിക്കാതിരിക്കില്ലല്ലോ.
തീർച്ചയായും തീർച്ചയായും എങ്കിലും ദൃശ്യം ത്രീ അത്രേ ദൃഷ്യൻ ത്രീക്ക് അത്ര വല്യ പറയാനായിട്ടില്ലായിരുന്നു.
അതിപ്പം പൊതുവെ എല്ലാവരുടെ അഭിപ്രായം പറയുകയാണെങ്കിൽ ദൃശ്യം ത്രീയെക്കാളും കൂടുതൽ. ആഹ് സൂ ആളുകൾക്ക് കൂടുതലും ഇഷ്ടപ്പെടുന്ന ദൃശ്യം റ്റൂ ദൃശ്യം വണ്ണുവാണ്. കുറച്ച് കൂടെ കഥയും ആഹ് കഥ മനസ്സിലാക്കുവാനും ഒരു നമുക്കൊക്കെ ഒന്ന് ഉണ്ട് പക്ഷേ. ഇപ്പോഴത്തെ ആളുകൾക്ക് പൊതുവെ കുട്ടിയണ ചിത്രങ്ങളോടൊക്കെയാണ് താല്പര്യം പൊതുവേ പറയുവാണെങ്കി പഴയ സിന് പഴയ ചിത്രങ്ങളിൽ നിന്നും ഒത്തിരി വ്യത്യാസമുണ്ട് ഇപ്പോഴത്തെ പുതിയ പുതിയ ചിത്രങ്ങൾ വരുന്നത് കാരണം പഴയ ചിത്രങ്ങന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് ഗാനങ്ങൾക്കായിരുന്നു പ്രാധാന്യം നൽ ക്ക്ന്നത് ഒരു ഇപ്പൊ ഒരു ഒരു ചിത്രം എടുക്കുകയാണു പത്തും പതിനേഴും ഗാനങ്ങളായിരുന്നു അതിൽ നിന്ന് ചുരുങ്ങി നമ്മുടെ ഇപ്പ എന്താ സാമൂഹ്യ പ്ര പ്രശ്നങ്ങൾ അടിസ്ഥാനമാക്കി ചിത്രങ്ങൾ എടു ഉം അതിലൂടെ ഗാനങ്ങൾ കൊറക്കുകയും നമ്മുടെ ചത്ര അതായത് സിനിമാ രംഗങ്ങൾ കൂട്ടുകയും ചെയ്തു. രംഗങ്ങൾ കൂട്ടുകയും ചെയ്തു. അപ്പ അതിലൂടെ തന്നെ വലിയൊരു മാറ്റമാണ് ഇപ്പോ പഴയ സിനിമയിൽ നിന്നും പുതിയ സിനിമയിലേക്ക് വന്നത്
അതെ അതെ തീർച്ചയായും. പഴയ സിനിമകൾക്ക് കഥകളൊക്കെ ഇപ്പ സിനിമയിലൊക്കെ കണക്കാ കഥയൊക്കെല്ലെ.
അതെ അതെ. ഇപ്പം ആഹ് പഴയ ചിത്രങ്ങളിലാണ് പൊതുവെ അങ്ങനെക്കെ കഥയെന്നല്ല അവർക്ക് ഏറ്റവും കൂടുതല് പ്രാധാന്യം ഗാനങ്ങൾക്കാണ്. ഇപ്പൊ പുതിയ പുതിയ സി ഏഹ് ചിത്രങ്ങള് വരുംതോറും ആഹ് കഥയ്ക്കാണവര് പ്രാധാന്യം നൽകുന്നത്. ഇപ്പം നമുക്കൊരു ഇപ്പൊ ഒരു കുറ്റന്വേഷണ ചിത്രായാലും ഇപ്പം അല്ലാതെ ആഹ് പ്രണയാ പ്രണയിതാക്കളുടെ ചിത്രമായാലും ഈ ഇങ്ങനത്തെ പ്രണയം സങ്കടം അങ്ങനത്തൊക്കെ വരുന്ന ഏത് ചിത്രങ്ങൾ എടുത്താലുംകൂടി അതിലെല്ലാം ഒരു കഥയൊക്കെ നമുക്കൊരു ആളുകൾക്ക് എപ്പഴും എന്തവാ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കഥകളാണ് എപ്പഴും. ഇപ്പറത്തെ തലമുറയിലെ ചിത്രങ്ങൾ വരുന്നത്.
ആഹ്
പക്ഷെ പണ്ട് ഇപ്പഴത്തത് റിലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ പാട്ടുകളൊക്കെ പഴയ പാട്ടുകളാണ് ഇപ്പഴും നിക്കുന്നത്
അതെ അതെ. അതെ ഗാനങ്ങളുടെ ഒരു അതെ. ഗാനങ്ങളുടെ എടുത്ത് പറയുകയാണെങ്കിൽ പഴയ ചിത്രങ്ങളിലെ ഗാനങ്ങൾ തന്നേണ് കൂടുതലും നമുക്ക് ഇഷ് ടപ്പെടുന്നതും കേൾക്കാൻ ആഗ്രഹിക്കുന്നതും. ഇപ്പ പുതുമേയാർന്ന ചിന്തയിലൂടെ ഇപ്പൊ പുതുമയാർന്ന ചിന്താഗതിയിലൂടെയാണ് പാട്ടുകള് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇപ്പൊ പൊതുവെ എല്ലാർക്കും അങ്ങനെ അങ്ങനത്തുള്ള രീതിയിലുള്ള പാട്ടുകൾ ഇഷ്ടപ്പെടണം എന്നില്ല. ഇപ്പ ഈ പറയുന്ന ന്നപോലെ മീശമാധവൻ ചിത്രത്തിലെ ആ പാട്ട് ഇപ്പോൾ കരിമിഴി കുരുവിയെ കണ്ടില്ല. ആ ഒരു പാട്ടൊക്കെ നമുക്ക് ഇപ്പഴും കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ് നല്ല നമുക്ക് കേട്ടുകൊണ്ട് അങ്ങനെ ഇരിക്കാൻ തോന്നും. ഇപ്പഴത്തെ കുറെ കുറെ പാട്ടുകൾ കേക്കുമ്പ തന്നെ നമുക്ക് ഒരു വട്ടം കേട്ടാൽ നല്ല രസമായിരിക്കും. ആഹ് കൊള്ളാം. നമുക്ക് കേട്ടൊണ്ടിരിക്കാം തോന്നാം ആഹ് കേൾക്കാം അത്ര കൊഴപ്പമില്ലന്ന് പറയാം. പക്ഷെ വീണ്ടും വീണ്ടും കേൾക്കാൻ നമുക്ക് അത്ര ബുദ്ധിമുട്ടാണ് തോന്നുന്നല്ലേ.
സത്യ സത്യം വരികൾക്ക് വലിയ അർത്ഥോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാ.
അതെ അതെ പഴയ ചിത്രങ്ങളിലൊക്കെ വരികൾക്കൊക്കെ അർത്ഥവത്തുണ്ടായിരുന്നു. ഇപ്പഴത്തെ ചി ഇപ്പൊ വരികൾക്കൊ നമുക്കെന്തോ നമുക്കങ്ങനെ പെട്ടെന്ന് ഗ്രഹിക്കില്ല. കാരണം നമ്മള് ഒറ്റവട്ടേ കേൾക്കുകയുള്ളൂ ഇപ്പോഴത്തെ പാട്ടുകള്. ഗാനങ്ങള് പിന്നീട് ഇവ നമ്മള് കേക്കാറില്ല. പഴേ ഗാനങ്ങള്ന്ന് പറയുമ്പ പിന്നീട് വീണ്ടും വീണ്ടും നമുക്ക് കേൾക്കാനുള്ളൊരു ആഹ് ത്വര വരും. വീണ്ടും വീണ്ടും കേട്ടാ തന്നെ എന്ത് രസമാണാ പാ കേട്ടിരിക്കാൻ തന്നെ. താങ്കൾക്ക് എങ്ങനത്തെ തരത്തിലുള്ള ഗാനങ്ങളാണ് കേക്ക ഇഷ്ടം?
എനിക്ക് പഴേ ഗാനങ്ങളാണ് ഇഷ്ടം. പഴെന്ന് പറഞ്ഞാൽ അങ്ങനെ പഴയതല്ല എങ്കിൽ പോലും പഴേ അർത്ഥവത്ത അർത്ഥവൊക്കെ ഉള്ള പാട്ടുകളിവിടെ ഉണ്ടായിരുന്നല്ലോ
അതെ അതെ ഇപ്പ പഴയ ചിത്രങ്ങളും ഇപ്പോഴത്തെ ചിത്ര ഇടയിലുള്ള നമ്മള് ഇപ്പ മീശ ആ ഒരു ഇറങ്ങിയ കാലഘട്ടത്തിലുള്ള ചിത്രങ്ങളിലെ പാട്ടുകൾ കേൾക്കാനാണ് കൂടുതലിഷ്ടം. ല്ലേ ഇപ്പൊ ഒരു നമുക്കൊരു സങ്കടമായാലും സന്തോഷമായാലും നമുക്കൊരു പാട്ട് കേക്കുമ്പോൾ ഒരു ഗാനം കേൾക്കുമ്പം തന്നെ നമുക്ക് അതീന്ന് നമ്മളക്കൊരു സങ്കടവും മാറും സന്തോഷൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷം വരികയും ഒക്കെ ചെയ്യും അല്ലേ.
തീർച്ചയായും അതൊരു പാട്ടുകളൊക്കെ എന്ത് രസാണ് പഴയതൊക്കെ.
അതെ അതെ പഴയ പാട്ടുകളൊക്കെ കേൾക്കാനും തന്നെ നല്ല എന്ത് രസം ഒന്ന് കേട്ടൊണ്ടിരിക്കാൻ തന്നെ നമുക്ക് തോന്നും അല്ലേ. ഇപ്പഴ്ത്തെ ചിത്ര പൊതുവേ ഇപ്പഴ്ത്തെ ചിത്രങ്ങൾ കൊ കൊള്ളാമെങ്കിലും. പക്ഷെ എന്നിരുന്നാൽ കൂടി പാട്ടിനെത്ര പ്രസക്തി അവര് ഇല്ലല്ലേ.
ഇല്ല
അപ്പൊ താങ്കൾക്ക് ഇപ്പ ഒറ്റക്ക് ഇരുന്ന് അതെ അതെ. അതെ ഇപ്പം താങ്കൾക്ക് ഇപ്പോ ഒറ്റക്കിരുന്ന് ചിത്രം കാണുന്നത് അതോ എല്ലാവരും അ ഇപ്പോ കുടുംബപരമായിട്ട് കുടുംബ സമേതം ഇരുന്ന് ചി ത്രം കാണുന്നെ ആണോ ഇഷ്ടം അത് പൊതു തുവെ എല്ലാവർക്കും കുടുംബസമേതം ഇരുന്ന് കാണാൻ ആരിക്കും താല്പര്യപ്പെടുന്നത് പക്ഷേ എന്നിരുന്നാൽ കൂടി ചിലോർക്കൊക്കെ. ഒറ്റക്കിരുന്ന് ചിത്രം കാണുന്നതായിരിക്കും കൂടുതൽ ഇപ്പ ചിലർക്കൊക്കെ നമ്മളെ പോലെയുള്ളവർക്ക് ഇപ്പം. ആഹ് ഇങ്ങ ഇങ്ങനത്തെ കുറ്റൻഷിത്ര ക്രൈം കുറ്റൻഷ ചിത്രങ്ങളായിരിക്കും ചിലർക്ക് ഇഷ് ഇഷ്ടം ചിലവർക്കൊക്കെ പ്രേത ചിത്രങ്ങളോട് ഭയങ്കര ഒരു ഇഷ്ടമാണ്. എന്തുവാ അവർക്കാ പേടിയോടൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നല്ലേ.
അതെ തീർച്ചയായും.
താങ്കൾക്കിന് പേടി പേടിയുള്ള ചിത്രങ്ങളൊക്കെ കാണാൻ ഭയമുണ്ടോ അതോ.
ഇല്ല ഇല്ല കുഴപ്പമൊന്നുല്ല എങ്കിലും ഇങ്ങനെ ഇരുന്ന് കാണും പേടിയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇരുന്ന് കാണും.
അതെ അതെ എല്ലായിടത്തും അങ്ങനെ തന്നെയല്ലെ ഒരു ധൈര്യം. ർ പ്രാപിച്ച് നമ്മളിരുന്ന് കാണും എല്ലാവരും ഉള്ളപ്പം കാണാൻ നല്ലതല്ലേ ഒറ്റക്ക് ഇരുന്ന് കണ്ടിട്ടുണ്ടോ.
ഒറ്റക്ക് ഇരുന്ന് കാണാൻ എനിക്ക് പേടിയ.
ഒറ്റക്കിരുന്നൊന്നു കാണേണ്ടേയില്ലേ അതൊക്കെ ഒരു നമ്മുടെ ഇപ്പോ ജീവിതത്തിൽ ഒരു ഓർമ്മിക്കാത്തൊരു. ചെറു ഓർമ്മിക്കുന്ന ഒരു ദിവ ദിനമല്ലേ ഇപ്പം നമ്മൾ ഒറ്റക്ക്ത് ഇതൊക്കെ പ്രേതപ്പടമൊക്കെ കാണുമ്പോൾ തന്നെ നമു ക്കന്നെ രോമാഞ്ചം വരും നമ്മളത്ര ധൈര്യശാലി നമുക്ക് തോന്നും.
ഉം ധൈര്യശാലിയാണ് നമുക്ക് തോന്നും പക്ഷെ നമ്മൾ ധൈര്യശാലി അല്ലല്ലോ.
ആ അത് ശരിയാ നമ്മുടെ ഇപ്പൊ നമുക്ക് പുറമേ നമ്മുടെ ധൈര്യശാലി പക്ഷെ ഉള്ളി നമ്മുടെ ധൈര്യശാലിയല്ലല്ലേ.
അല്ലല്ലോ അതെ ഒരു പേടിയില്ലാത്ത മനുഷ്യരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ലല്ലോ.
അത് ശരിയാ അത് ശരിയാണ് ആണ് ആണ് ഒരിരിട്ട് വന്നാൽ ഇപ്പോ കറണ്ട് പോയാൽ തന്നെ ഇരിട്ട് വന്നാൽ കൂടി നമ്മൾ പേടിക്കും.
പിന്നെ തീർച്ചയായും അതുകൊണ്ട്. പേടി പേടിപ്പെടുത്തുന്ന സിനിമകള് കാണാ ക്ക്യും കാണാതിരിക്കാത്താണ് നല്ലത് സത്യം പറഞ്ഞ് കഴിഞ്ഞ.
അതെ അതെ പേടി പടങ്ങളും അല്ലെ ചിലവർക്ക് പേ പേടി. പടങ്ങൾ കാണുന്നതൊക്കെ ഇഷ്ടമാണ്. എന്നിരുന്നൽ കൂടി എനിക്ക് പൊതുവേഏറ്റവും കൂതൽ ഇഷ്ടം കുറ്റന്വേഷണ ചിത്രങ്ങൾ കാണുന്നെയാ അപ്പൊ നമുക്കൊരു. ആകാംക്ഷ എന്താണ് ഞ അടുത്തത് എന്താണ് സംഭവിക്കുന്നേന്ന് അറിയാനുള്ള.
അതും ശരിയാ അങ്ങനെ ഇങ്ങനെ ആ സിനിമകൾ ഇഷ്ടപ്പെടുന്നവരുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാ.
അതെ അതെ ചിലവർക്കാണെങ്കിൽ സൈക്കോ ചിത്രങ്ങളോടാണ് താല്പര്യം. ഇപ്പൊ തന്നെ പൊതുവെ ഇപ്പൊ സൈക്കോ ചിത്രങ്ങളാണ് നല്ല ഹി ഹിറ്റ് ആയിട്ട് പോകുന്നത്. ഇപ്പൊ ഒരു സൈക്കോ ചിത്രം ഇറങ്ങിയ തന്ന നല്ല വൻ വിജയമായിരിക്കും.
ആ സത്യമാണ് സത്യമാണ്.
ആ ചിലർക്ക് പൊതുവെ സൈക്കോ ചിത്രമാ പക്ഷെ എനിക്ക് പൊതുവെ സൈക്കോ ചിത്രം കാണുന്നുണ്ടെങ്കിലും. മനസ്സിലൊരു പേടിയാ ഒരു സൈക്കോ എന്നൊക്കെ പറയുമ്പോം തന്നെ നമുക്കൊരു ഭീകരതയാ. ച്ചിലിന്ത് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ വല്ലോം നടക്കോ എന്നുള്ളൊരു പേടിയാ
അതാ എങ്കിപ്പോലും ന നല്ല സിനിമകളൊക്കെ ഇപ്പഴും ഉണ്ട്
അതായ നല്ല നല്ല ചിത്രങ്ങൾ വരുന്നുണ്ട് നല്ല നല്ല ചിത്രങ്ങൾ വരിക ഇടുകൊക്കെ ചെയ്യുന്ന പുതുതലമുറ യ്ക്ക് നല്ലഅറിവ് പകരുന്ന ചിത്രങ്ങളും ഉണ്ട് പൊതുവെ ചിത്രങ്ങള് എന്നൊക്കെ പറയുമ്പോം തന്നെ അതെ
അങ്ങനെയുള്ള ചിത്രങ്ങളുണ്ട് സത്യമാണ്
അതെ അതെ പഴയ ചിത്രങ്ങൾ എന്നൊക്കെ പറയുമ്പം തന്നെ ആ മന്നെ നമുക്ക് എന്നും ഓർമ്മയിയില് വരുന്നത് ചെമ്മീൻ ചെമ്മീൻ ചിത്ര ത്തിൻ്റെ മറ്റേ നമ്മുടെ ഓരോ സ്കിറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ കോമഡിയിൽ
ഉം അതെ അതെ ഉം
ആഹ് സിനിമ ആ ഒരു ചിത്രം തന്നെ പല രീതിയിലാണ് പലരും അവര് അവതരിപ്പിക്കുന്നത് അതുന്നെ നമുക്ക് രസിക്കാനായിട്ട് തോ കാണും പിന്നെ ചില ചില ഇതുണ്ട് വാത്സല്യം മമ്മൂട്ടി അഭിനയിച്ച വാത്സല്യം അതെ പിന്നെ ജയറാം അഭിനയിച്ച പൊൻമുട്ടി ഇടുന്ന താറാവ് എന്നിങ്ങനെ ചിത്രങ്ങളൊക്കെ കാണുവാനും നല്ല രസമാണ് അതില് കോമഡി രംഗങ്ങളും കോമഡി ആ അവതരിപ്പിക്കുന്ന കഥാപാത്ര ആയാലും ഒക്കെ നമുക്ക് എന്താണ് കോമഡിയും ഉണ്ട് അതില അടിയും ഒണ്ട് കണ്ടൊണ്ടിരിക്കാൻ നല്ലൊരു രസമാണ് ഒരു നാ അതെ ന നാട്ടുപുറത്തിലാണ് അവരത് ചിത്രീകരിക്കുന്നത് നാട്ടിപുറങ്ങളിലാണ് പക്ഷെ ഇപ്പോഴത്തെ കാ ലത്തെ ചിത്രങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ഒന്ന ആലോചിക്കാം ഒന്ന് ഒരു ഇപ്പം നായികനും നായികയുടെയും പാട്ട് തന്നെ ഹ ആദ്യത്തെരു രംഗം പറയുന്നത് റോഡിലൂടെ സംസാരിക്കുയിരിക്കും പിന്നെ തുടങ്ങുന്ന ഒരു പാ ന്ന് പറയുന്നത് വേറെ ഏതോ ആ ഒരു സ്ഥലത്ത് നിന്നായിരിക്കും പാട്ട് ആരംഭിക്കുന്നത് അങ്ങനെയൊക്കെ ഒരു രംഗങ്ങളാണല്ലോ
അതെ അതെ എന്തായാലത് നല്ല സിനിമകളും ഉണ്ടാവട്ടെ അല്ലെ
അതെ അതെ ഇപ്പൊ ഒരു എന്താ പറയന്നുള്ളത് ഇപ്പൊ നല്ല നല്ല നല്ല സിനിമകള നല്ല നല്ല ചിത്രങ്ങളൊക്കെ വരുന്നതും ഉണ്ട് നമ്മള് പൊതുവെ അങ്ങനെ അ ഇങ്ങനെ പൊതുവെതിയറ്ററിൽ പോയി കാണുന്നതാണോ താല്പര്യം അതോ വീട്ടില
തിയേറ്റർ തിയേറ്റർ അങ്ങനെ എല്ലാ സിനിമയും തിയേറ്റർ പോയി കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല ഞാൻ എങ്കിൽ പോലും നല്ല നല്ല സിനിമകൾ വരും അല്ല നല്ല റേറ്റിംഗ് ഒക്കെ വരുന്ന നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ സിനിമകൾ വരും അപ്പ അതൊക്കെ കാണാൻ ഇഷ്ടമാണ്
അതെ അതെ അത നല്ലൊരു തീരുമാനം കാരണം നല്ല നല്ല ചിത്രങ്ങൾ വേണം നമ്മൾ തിയേറ്ററിൽ പോയി കാണാൻ അല്ലാതെ നമ്മളിപ്പം ഒരാൾടെ ഒരു അഭിപ്രായം കേട്ട് പോയിരുന്ന് കണ്ടിട്ട് വെറുതെ നമുക്ക് തന്നെ നമ്മുടെ മസ്സ് വെറുതെ പോവണ്ടായിരുന്നൊരു തോന്നൽ വേണ്ട നല്ല ചിത്രങ്ങൾ വരുമ്പോ നമ്മളിപ്പോ തിയേറ്ററിൽ പോയി തന്നെ പോയി അത് എന്തോ കണ്ടറിഞ്ഞ് അത് എക്സ്പീരിയൻസ് ചെയ്യണം അല്ലെങ്കിൽ പിന്നെ എന്താ അല്ലേ
സത്യം എക്സ്പീരിയൻസ് ആണ് എല്ലാം
അതെ അതെ ഓരോ ചിത്രങ്ങൾ കാണുമ്പോൾ അതിന്റേതായ ഒരു ഇതിലൂടെ നമ്മൾ വേണം കാണാൻ എനിക്ക് പൊതുവേ നമ്മൾ പോയി തിയേറ്ററിൽ പോയി കാണുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതല്ലേ ഇപ്പം ഇപ്പൾ നമുക്കൊരു ചിത്രംറങ്ങി ഇറങ്ങിയാൽ തന്നെ നമ്മളിപ്പോൾ ഏതൊരു വിശേഷ ദിവസം ഇപ്പോൾ ഓണത്തിനോ അങ്ങനെയൊക്കെ ആയിരിക്കും അവര് ടി വിൽ അത് ഇടും ചിത്രം ഇടുന്നത് അതിലും നല്ലത് നമ്മൾ തിയേറ്ററിൽ പോയി കാണുമ്പോൾ നമുക്ക് കൂടുതൽതിയേറ്ററൽ ആ എക്സ്പീരിൻസും കിട്ടും കാണാ ചത്രൾ എപ്പോഴും മിക്കതും തിയേറ്ററിൽ പോയി കാണുന്നതായിരിക്കും നല്ലത്
നല്ലത് അതെ ചിത്രങ്ങൾ തീയേറ്ററിൽ പോയി കാണുന്നതാണ് നല്ലത് പക്ഷെ വീട്ടിലിരുന്നും കാണാല്ലോ
ഓ ഈ ഇടയ്ക്ക് എങ്ങണം ഏതെങ്കിലും ചി ത്രം കണ്ടായിരുന്നോ ദൃശ്യം കണ്ടായിരുന്നു ഓ ഓ ദൃശ്യം കണ്ടായിരുന്ന ഓഹ് അതെയോ ഓ ദൃശ്യൻത്രീയ കണ്ടായിരുന്നല്ലേ അപ്പൊതുവെ എന്ത അഭിപ്രം ദൃശ്യൻത്രീയെക്കളും നല്ല ദൃശ്യ ടു തന്നെയണല്ലേ
ദൃശ്യം ടു തന്നെയാണ് ദൃശ്യമാണ് ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നു പിന്നെ ദൃശ്യം ടു നല്ലതാണ് നല്ലതായിരുന്നു അല്ലെ കുറെ ഒത്തിരി ഒത്തിരി സസ്പെൻസുകൾള്ള എലമെന്റുകളൊക്കെ അതിനാതൊണ്ടായിരുന്നു
ആഹ് ദൃശ്യം ത്രീ ഞാൻ കണ്ടില്ലാ എന്നലും പൊതുവൊ ഒരുഭിപ്രായം നമ്മളപ്പോ മൊബൈൽ ഫോണ്ക്കെ ഉപ ഉപയൊഗി ഉപയൊകിക്കല്ലോ പൊതുവെ അഭിപ്രായം ദൃശ്യ ത്രിയെ ക്കാളിലും നല്ലത് ദൃശ്യം ടുവും ദൃശ്യം വണ്ണൊക്കെയാണ്
ആഹ് അതെ തീർച്ചയായ അത് അങ്ങനെ തന്നെയാണ് അത്രയാ അത അങ്ങനെ തന്നെയാണ് കാര്യം ബാക്കി എണ്ണത്തിലും കഥയൊന്നും അവനില്ല
അ അതെ ഇനിപ്പോ ദൃശ്യം ഫോർ ഇറങ്ങുമ്പോഴും കാണണ്ടേ
ദൃശ്യ ഫോർ ഉണ്ട്ന്നു പറയുന്നു സത്യം
ഓഹ് അതെയോ താങ്കൾക്ക്പ്പ ഇങ്ങു അങ്ങനത്തെ ഒരു അതേ രീതിയിലുള്ള സിനിമ ചിത്രങ്ങളാണ് കാണാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അല്ലേ
അതെ അതെ
ഒ ഒ ഇനിയിപ്പം ആ ഇനിയും നല്ല നല്ല ചിത്രങ്ങൾ ഇപ്പം പഴയതായാലും പുതിയതായാലും ഏതൊരു ചിത്രം ചിത്രത്തിന് അതിന്റേതായ ഇതുണ്ടല്ലോ പഴയ ചിത്രം എടുത്താൽ അതിലെ പാട്ടുകൾക്കായാലും അതേ പ്രസക്തി ഇപ്പഴും നിലനിൽക്കുന്നുണ്ട് പുതിയ ചിത്രം അതെ ഇപ്പം പുതിയ ചിത്രം എടുത്താലും പുതിയ ചിത്രത്തിലെ പാട്ടിനും സാമൂഹ്യ പ്രശ്ന പ്രശ്നങ്ങളും ഒള്ള റിലേറ്റ് ചെയ്ത് ചെയ്യപ്പെട്ട ഒരു പ്രസക്തി അതിനുമുണ്ട് അപ്പം ഇനി ഇനിയും നല്ല നല്ല ചിത്രങ്ങൾ ഇനിയും ഉണ്ടാവട്ടെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇത്രയും നേരം കൂടെ സംസാരിച്ചതിന് വളരെയധികം നന്ദിയുണ്ട് സന്തോഷമുണ്ട്
ആ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് താങ്കൾ നിറയ കുറേ അറിവ് എനിക്ക് പകർന്നു തന്നു ഒത്തിരി ഒത്തിരി നന്ദി ഒണ്ട് കേട്ടോ
ഓ ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ
അതെ ശരി